കേക്കാം കേക്കാം ഉം എന്നാ എന്തെടുക്കവാ
ഉം
എന്തെടുക്ക്ന്ന്
ഞാന് ഇവിടെ ഇച്ചിരി കുക്കിങ്ങിലാരുന്നു കഴിഞ്ഞ്
ആണല്ലേ രാത്രി രാ ത്രിയാമ്പ എല്ലാരും കുക്കിങ്ങിലാരിക്കുവല്ലോ രാത്രിൽത്തേക്ക് ക്കൊള്ളാം എന്റെ പണിയൊക്കെ പക്ഷെ രാവിലെ ഞാൻ തീർക്കും
രാവിലെ ഉച്ച ഉച്ചക്ക് വെക്കുമ്പഴേ അതിന്റെ കൂടെ രാത്രി
ത്ത്ള്ളെ നമുക്കിവിടെ ഉം രാത്രിലും ചോറാ എല്ലാരും കഴി ക്കുന്നെ അല്ലെങ്കി പിന്നെ ഓട്സ് അങ്ങനെ എന്തെങ്കിലും എടുക്കും
ഓ നമ്മുക്ക് ഇവിടെ ചപ്പാത്തി വേണോന്നാണ് മസ്തല്ല വല്ലപ്പഴുവൊക്കെ ചപ്പാത്തി
ആണല്ലേ ആഹാ
ആഹ് ചപ്പാത്തി പിന്നെ എന്തെേലും പരിപ്പ് കറിയോ എന്തേലു ഒക്കെ വെയ്ക്കും
ആണല്ലേ അപ്പൊ ഇന്നെന്താ ചപ്പാത്തിയും കറിയ എന്താ
ഉം പാലക്ക് ദാല്ണ്ട് പരിപ്പും പരിപ്പും പിന്നെന്താണ് ചീരയും കൂടെയിട്ട് കറിവെക്കും
ആണോ ആഹ് എന്തെല്ലാം വെറൈറ്റി കറികളാ
ആഹ് പക്ഷെ നല്ല ടേസ്റ്റാ അത്
ആണല്ലേ ആണോ ആഹാ
ഒരു പരി ഇല്ലില്ല രണ്ടൂന്ന് സൈസ് പരു ഇടും ഈ ചെറുപയർ പരിപ്പുണ്ടല്ലേ അതിടും പിന്നെ ഒരു മസൂർദാലന്ന് പറയും ഒരു റോസ് കളറിലെ ഒരു പാരിപ്പ് ഉണ്ടല്ലേ
റോസ്കളറ് ഉംഹും ആ
ആഹ് റോസ് അല്ല ഓറഞ്ച് കളറ്
ആ ഡാലല്ലേ ഡാല ആത് ആണോ ഡാൽ ഡാൽന്ന് പറ അങ്ങനെ അറിയോ
ആഹ് മസൂർദാല് പിന്നെ തൊരുപിടി ആഹ് അത് അത് മാത്രം കറി വെക്കും നമ്മളിതെല്ലാം കൂടി ചേർത്ത് എല്ലാം ഓരോ പിടി ഓരോ പിടിന്നെല്ല ഓരോ കുറച്ച് കുറച്ചായിട്ട് ഇടും
ആഹ് ആ അപ്പം ഹെൽത്തി ആണല്ലോ ഭയങ്കര ഹെൽത്തി ഫുഡ് ആണല്ലോ
അത് അതിനകത്ത് തേങ്ങയൊന്നും ചേർക്കത്തില്ല അതിനകത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് കുക്കറിനകത്തിട്ട് അതൊന്ന്‌ ഒരു വിസിൽ വരുമ്പോഴേ അങ്ങ് വെന്ത് വരും
ആഹ് ആഹ് ആഹ് ഹാ
നല്ല കുഴഞ്ഞു വെന്ത് വരുമ്പം പിന്നെ നമ്മള് ചീര ചീര ഒരുപാട് അങ്ടത്തില്ല അ ഏത് ചീരെ- ഇടും മുരിങ്ങച്ചീരിയായാലും ഇടും മുരിങ്ങിയിലായാലും ഇടാ.
ആണാ ഫസ്
അത് എ എണ്ണയിലോ അല്ല നെയ്യിലോ ഒന്ന് വാട്ടിട്ട് വാ- വെന്ത് വെരുമ്പഴ്ത്തേന് മറ്റേ ഈ ദാലെല്ലാം കൂടി ഇതിലങ്ങ് ഒഴിച്ചിട്ട്.
ഉം ഹു ഹു
ഇത്തിരിമൊളക് പൊടീം മഞ്ഞപ്പൊടിയും ഒരുപാട് ഭയങ്കര എരിയങ്ങ് വേണ്ട.
അ ശകലം ഹ് ഹ് ഹ്
ഏറക്കുന്നട്ട് ഇച്ചിരി നെയ്യും കൂടി ഒഴിച്ചാ ഭയങ്ക ഹെൽത്തിയാണ് ടേസ്റ്റ്- യാണ് എളുപ്പവാണ് ജോലി എളുപ്പാണ്.
മസാലയൊന്നും വേണ്ട അല്ലേ മസ- സാല ഇടത്തില്ല അല്ല അല്ലാതെ നമ്മള് അല്ല മറ്റേ നമ്മള് ഗരം മസാല അതൊന്നും ഇടത്തില്ല ആ ഇടത്തില്ല ആ ആ
ന്നമ്മള് പച്ചമുളക് ഓൾറെടി പച്ചമുളക്ട്ടെല്ലെ വേവിക്ക്‌ന്നത് മിക്- കുക്കർനാത്ത് ആഹ എന്ന്ട്ട് പിനെ ഇച്ചിരി മൊളക്പൊടീം മ്യാ മൊളക്പൊടിന്നർഞ്ഞാ ഒര്സ്പൂണൊന്ന് ല്ലൊര് ഒര്- നമ്മളിയിലുപ്പൊക്കെ വാരി ഇടുപോലെ നെറത്തിന് വേണ്ടി ആ അന്നട്ട് കൊറച്ച് നെയ്യും കൂടി ഒഴിക്കും.
അ ഹാ ഹഹ
അതെല്ലാർ പോയിനു ടേസ്റ്റിയാണ് ഹ് ഹ് ഹ് ഹ് എല്ലാവർക്കും ഇഷ്ട്ടാണ് എല്ലാർക്കും ഇഷ്ട്ടാണ് പിനെ എളുപ്പവാണ് എളു എളുപ്പമാണ്.
ആഹ ഹാ ഹാ ചപ്പാത്തിക്ക് നല്ല കോമ്പിനേഷൻ
ആഹ് നല്ല കോമ്പിന് നല്ല കോമ്പിനേഷ പക്ഷേ ചൂട് ചോറിന്റെ കൂടെ തിന്നാനും നല്ലതാ. ഹ ചൂട് ഉണ്ട് ചൂടോടെ ചോറിന്റെ കൂടെ ഒഴിച്ച് കഴിച്ചാലും നല്ല്താ. ട്ടേസ്റ്റാണ് അ പിനെ ട്ട് പിനെ ചപ്പാത്തിക്ക് വെക്കുന്ന ഒരു കറിയാണ് ഞാന് വെള്ളക്കടല ഉണ്ടല്ലൊ. പട്ടാണ് ആ വെള്ളക്കടല ആ വലിയ കടല ആ കടല ഒരുപാ- അതും ഒരു ക്യാരറ്റ്- റ്റും ഉരുളക്കെഴങും കൂടെട്ട് വേവിക്കും പിൻ- എന്ന്ട്ട് പിനെ വെന്ത് കഴിയുമ്പഴ്‌ത്തേനും നമ്മളൊരു ഉള്ളിയും. ഒരു ഉള്ളി ഉള്ളിന്ന് പറഞ്ഞ സവാള, സവാള മിക്സിലങ്ങടിക്കും മിക്സിലത് ഇത് നല്ല പേസ്റ്റ് പരുവാക്കിട്ട് അതൊന്നു മൂത്ത് വരുമ്പം പിനെ ഒരു തക്കാളി. അരമുറി തക്കാളി അധികം പുളുപ്പ് വേണ്ട തക്കാളിയും കുടെ ഉ ഉള്ളിലും വെണ്ണേൽ ഇതങ്ങ് വാട്ട ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആദ്യമേ ഇടണം അത് ഞാൻ പറയാൻ മറന്നുപോയതാ.
അതെ ആ ഹ ഹ
ആ ഇഞ്ചി വെളുത്തുള്ളിയും വാടി വരുമ്പോ ഈ ഉ ഉള്ളിയും ടൊമാറ്റോയും കൂടെ ഇട്ട് ഒന്ന് വാടി വരുമ്പം ആ വേവിച് വെ- ചേകുന്ന എല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇട്ട്ട്ട് പിനെ അയ്നൊന്നും വക് - ബാക്കവേണ അയ്ന് മൊളക് പൊടി കൊറച്ച് മതി.
ആ ഹ ഹാ
പിനെ ഞാന് കൂടുതല് വെക്കുന്നത് ഈ എന്താണ്. കെ കുരുമുളകും അല്ല കുരുമുളക് ആ കുരുമുളകിന്റെ ട്ടേസ്റ്റാ മുനിനിക്കുന്നെ. പക്ഷെ അത് നല്ല ട്ടേസ്റ്റാണ് ആ കുറുകുറായിരിക്ക നമ്മളൊന്ന് വെന്ത് വെരുമ്പഴ്‌ത്തേനെ ഒന്നീ ക കൊറച്ച് കടല എടുത്തിട്ട് മിക്സിൽ ചെറിയ ജാറലിട്ട് ഒന്ന് ഒന്നരയ്ക്കും എന്നിട്ട് അതുകുടങ്ങ് ചേർക്കുമ്പോ നല്ല കൊഴുകുഴായിരിക്കും.
ആണ്ല്ലേ നമ്മളിവിടെ കടല കറി വെക്കാറുണ്ട് ഈ വെള്ളക്കടല പക്ഷെ നമ്മൾ മറ്റെ സാധാ മറ്റ് കടലക്കറിയില്ലേ ചൊമാ ഉം ബ്രോൺ ക അത് വെക്കുന്ന മാതിരി ഇത് സ്വന്തം റെസിപ്പിയാണോ ഇതൊക്കെ
അല്ല നമ്മള് ഇങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെ ആഹ് സ്വന്തം റെസിപ്പി ഞാാനിങ്ങനെ വെള്ളക്കടലെ അങ്ങനെ നമ്മള് ആദ്യം
അല്ല ഇതെല്ലാം പറഞ്ഞ കൊറച്ച് വെറൈറ്റി ഉണ്ട് ഞാൻ കേട്ടിട്ടില്ലാത്ത ആഹ് പരിപ്പ് ഡാല് നമ്മൾ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ എല്ലാം കൂടി ഇട്ടൊക്കെ ഞാൻ ആദ്യയിട്ടാ
ആഹ് എ എല്ലാം കൂടെ കുറ ഓ എല്ലാം കൂടെന്ന് വെച്ചാ ഓരോ എല്ലാം ഓരോ ഓരോ പിടിപടി ചെലവര് അതിന്റെ കൂടെ ഇച്ചിരി ഉഴുന്ന് പരിപ്പുംകൂടെ ഇടും ഒരു മൂന്നാലഞ്ച് ഉഴുന്ന് വരും ഉം അപ്പം നല്ല ടേ സ്റ്റാ
അല്ല നമ്മൾ സ്വന്തയിട്ട് ചെല സമയത്തൊക്കെ നമ്മള് തട്ടിക്കൂട്ടി കറി ഉണ്ടാക്കല്ലോ അതാ ഞാൻ ചോദിച്ച സ്വന്ത റെ റെസിപ്പി യാണോന്ന്
ട്ട് വെുകുമ്പോ വീട്ടുകാർക്ക് അത് ഇഷ്ടം ആവും പിന്നെ നമ്മൾ അത് സ്വന്തം റെസി
സത്യം ഏതൊരു കാര്യം നമ്മള കുക്കിംഗ് ആയാൽ ഏത് നല്ല ഇൻട്രസ്റ്റോ ഇഷ്ടത്തോടെ ചെയ്ത അതിനൊരു ടേസ്റ്റ്
ആ ഹ് അല്ല നമ്മള് രാവിലെ എഴുന്നേറ്റു എന്ത ക്കെ പറഞ്ഞാ ഇന്നെന്താ ഉണ്ടാക്കുന്നന്ന് ഒന്ന് ചിന്തിക്കത്തില്ലേ തലേന്ന് ചിന്തിക്കത്തില്ല നാളെ എന്താ ഇ ണ്ടാക്ക അ
ക്ക യിരിക്കും നമുക്ക് കുക്കിങ്ങിന്റെ ടെൻഷൻായിരിക്കും
ആഹ് എന്താണ് അത് ഭർത്താക്കന്മാരെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യം മ മക്കളാണ് അവർക്ക് ടേസ്റ്റ് ഇല്ലെങ്കി അവര് കഴിക്കത്തില്ല
അതെ അതെ സത്യം
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ
തോന്നല്ല
അങ്ങനൊന്നും ഇല്ല ചെറുതായിട്ടൊക്കെ അത്യാവശ്യൊക്കെ ഇങ്ങനെ നമ്മള് തന്നെ ഓരോന്ന് പരീക്ഷണം നടത്തി കൊണ്ട് ജയിക്കുന്നതല്ലേ
അത് ശരിയ കുക്കിംഗ എല്ലാരെ ആണായാലും പെണ്ണായാലും എല്ലാരും അറിഞ്ഞിരിക്കേണ്ടേ അല്ലേ
അറിഞ്ഞിരിക്കണം അക്ക നമ്മള് ഇഷ്ടത്തോടെ ചെയ്തത് നമ്മള് ഊഷ് യെന്തർ ഇതു യെന്തോരു ഇതു കട്ട പണിയും പറഞ്ഞ നമ്മള് അത്ര ദേഷ്യത്തോടെ
അതാണ് നമ്മൾ എന്താ എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് വെച്ച് ചുമ്മ ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കരുത് നമ്മക്കു ടെ വേണ്ടിയ അവര് കഴിക്കുമ്പോഴല്ലേ നമ്മുക്കും ഒരു സംതൃപ്തിയാവുന്നെ
ആഹങ അങ്ങനെ ചെയ്താ നല്ലതായിരിക്കും പിന്നെ ഉം പിന്നെ വേറെ പിന്നെ ഞാന് വേറൊരു റെസിപ്പി ഉണ്ടാക്കും എന്താണന്ന് പറയുമ്പോ റാഗി വെച്ച് ലഡു ഉണ്ടാക്കും
അതെയോ
അത് അത് വല ഭയങ്കര ഇഷ്ട ഇവിടെ എല്ലാർക്കും
ആഹ് അഹ് ആഹ്
അത് എളുപ്പമാണ് രാഗ്ഗി പൊടിയില്ലേ റാഗി
ആഹ് അറിയ അറിയാം ഒരു നമ്മള് ചൊമന്ന പുട്ടിന്റെയൊക്കെ കളർ
ആഹ് കൂവരകന്ന് പറയും നിങ്ങള്ഞ്ഞ്
അല്ല നമ്മള് റാഗിന്നാ പറയുന്ന കൂരകപ്പൊടി
ആഹ് അത് നമ്മള
പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പം നമുക്ക് അങ്ങനവാടീന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു
അഹ് ഒരുപാട് ഹെൽത്തി ആണല്ലോ അഹ്
ആണാണ് പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് പുട്ടൊക്കെ ഇണ്ടാക്കി കഴിയുമ്പോ അതിന്റെ നിറം കാണുമ്പം തന്നെ ചേലെപ്പം മ മണം നമുക്ക് പിടിക്കത്തില്ലല്ലോ
ആഹ് അതുകൊണ്ട് ഞാനൊരു റെസിപ്പി പറഞ്ഞ് തെരാ ലഡു ആക്ക്യാ മതി അതും അഹ് മൂപ്പിച്ചിട്ട് കൊറച്ച് കപ്പലണ്ടി കൂടെ പൊടിച്ച് ചേർക്കണം അ അണ്ടിയും കൂടെ പൊടിച്ച് ചേർത്തിട്ട് കുറച്ച് തേങ്ങയും തിരിമ്മി ഇട്ട്ട്ട് പിന്നെ ശർക്കര പാനി ആക്കിയിട്ട് ഇതെല്ലാം കൂടെ അയ്നകത്ത് ഇടണം ഇട്ട്ട്ട് കൊറച്ച് നെയ്യും കൂടെ ഒഴി ച്ച് ഏലക്കയും പൊടിച്ചിട്ട്ട്ട് ഇങ്ങനെ ഉരുട്ടി എടുത്താ നല്ല ടേസ്റ്റുവാണ് ആരായാലും കഴിച്ചു പോകും ഞാൻ മറ്റേ ഗെ ഗെസ്റ്റ് ഒക്കെ വരുമ്പോ ഒണ്ടാക്കി കൊടുത്ത അവര് ചോയ്ക്കും ഇത് എവ്ട്ന്ന് കൊള്ളാലോ എന്ന് പറയും അട് അമ്മള് ചെറുതായിരിക്കുമ്പോ എന്തേലും പിള്ളാർക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേന്നും പർഞ്ഞ് ഉണ്ടാക്കുന്നതാ
ഉണ്ടാക്കുന്നയാണ് ഉം ചെറിയൊരു ബിസിനസ് നടക്കാനുള്ള കഴിവുണ്ടെന്ന് തോന്നു ന്ന് ലഡു ഒക്കെ
ത് വെറുതെ വീട്ടില് ഇരിക്കുമ്പം ചെയ്യുന്നതാണ്
ആന്നല്ലേ പക്ഷെ അങ്ങനെ അങ്ങനെയാണല്ലോ ഒരു സംരംഭം ഒക്കെ ആവുന്ന്
ഉം നിങ്ങെന്തൊക്കെ എന്തേലും സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് പറഞ്ഞേ
നമ്മളോ നമ്മള് അങ്ങനെ പ്രത്യേകിച്ചില്ല ഞങ്ങക്ക് ഇവിടെ ഈ ചക്കയൊക്കെ കിട്ടാറൊണ്ട്
ആഹ് ഹാ ഹ് ഹ്
പിന്നെ ചക്കപ്പുഴുക്ക്‌ ഉണ്ടാക്കും അയ്ന് കൊമ്പിനേഷ്നായിട്ട് ആഹ് അത് ഉള്ളെ എല്ലാരും മിക്കവാറും എല്ലാർക്കും അറിയാവുന്നെ ആയിരിക്കും അല്ലോ
ആണ്
പിന്നെ നമ്മൾ അയ്ന്റെ കൂടെ കോമ്പിനേഷനായിട്ട് ചൂരയോ തലയൊക്കെ കറിവെ ക്കാറുണ്ട് ചൂര വേ കേര ചൂര ഇണ്ടല്ലോ ആഹ്
വീട്ട്ല് ഉണ്ടാക്കിയിട്ടില്ല നമുക്ക് അങ്ങനെ ചൂ വല്യെ ചൂരയൊന്ന് മേടിച്ച് തല വെച്ച്ട്ട് ആഹ് ഞങ്ങളെയ് തലയൊന്നും കറി വെച്ച്ട്ട്ല്ല വല്ല്യെ ചൊടിഉള്ള മീൻ ക്ഷെ കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ആഹ്
നല്ലതാ നമ്മള് ഷാപ്പിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയില് ഞാൻ അത്യാവശ്യം മീൻകറി എന്റെ എല്ലാവർക്കും ഇഷ് ടവാണ് മീൻ വേടിക്കുംമ്പയെ പറയും എന്നോടാ ഉണ്ടാക്കെന്ന് അമ്മയുണ്ടാക്കണ്ട ഞാനു ഉണ്ടാക്കാം പറയും
അഹ് ഹാ അതെന്ന് പറഞ്ഞെ
ഓഹ് നമ്മള് ഇഞ്ചി ഇതെല്ലാം കൂടെ വാട്ടിയിട്ട് ആഹ് നമ്മള് ഇഞ്ച് ഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, എഹ് ചെറിയഉള്ളി കൊറച്ച് മുന്നിനിക്കണം ഇതെല്ലാം കൂടെ വാ ട്ടിയിട്ട് അതിലോട്ട് പൊടികള്ട്ട് ചൂടാകും എന്ന്ട്ട് ചെലപ്പോ ചെലോര് തക്കളിടും ഞാ പക്ഷെ ത ക്കാളി ഇടാറില്ല പിന്നെ ഏഹ് ഇഞ്ഞി കൊടംമ്പുളി ആയാണെങ്കി ചൂട് വെള്ളത്തി ഇട്ട് വെച്ചിരിക്കും അപ്പം പെട്ടന്ന് പുളി അങ്ങ് എറങ്ങും അപ്പൊ നമുക്ക് ആ വെള്ളംമതി പുളിയ്ടെ ആവശ്യം വരത്തില്ല പുളിയും കൂടെ ഇടുമ്പം നല്ല പുളിയാവും അപ്പം പിന്നെ ഞമ്മ്ള് ഇതെല്ലാം കുടെ വരട്ടി പൊടിയും ഇട്ട് ചൂടാക്കിട്ട് ഈ പുളി വെള്ളംകൂടെ ഒഴിച്ച് ഒന്ന് പേസ്റ്റ് ആ ക്കിയിട്ട് അത് ജാറ്ല് അരക്കും അപ്പൊ നല്ല കൊഴുത്ത് കിട്ടുവല്ലോ അത് വീണ്ടും ആണല്ലേ പിന്നെ നമ്മള് മൺകലൽ ത്തിലിട്ട് ചൂടാക്കി തിളച്ചരുമ്പോ ഈ ത ലങ്കുട ക്കി അതില് വെച്ച് നല്ലപോലെ പറ്റിച്ചെടുക്കണം ചൗ ഇച്ചരി ട്രൈയായിട്ടെടുക്കണം നല്ല ബെസ്റ്റായിരിക്കും ചക്കടെക്ക കൂടെ
ആണല്ലെ ഞാനും അങ്ങനെയൊക്കെ തന്നെ ഇണ്ടാകുന്നോ നമ്മള് വല്യ മീനാക്കുമ്പോഴേ ഇതുപോലെല്ലാം കൂടെ വാട്ടിട്ട് മിക്സില്
അഹ് അതമ്പം നല്ല ഇച്ചിരി കൊഴുത്ത് അഹ് കുറുകി കിട്ടും എന്നെങ്കി ശെരി കറിയൊക്കെ ണ്ടാക്ക്‌ ആഹ് ഓക്കെയോ ക്കെ
ഓക്കെ താങ്ക്..
അഹ്